ഹലോ
ആ പറി അ
എന്തക്കണ്ട്ന്നിട്ട്
ഹലോ
ഹലോ കേക്ക്ല്യേ ഹലോ
ഹലോ ഹലോ പറഞ്ഞ കേക്കുന്നില്ല
ആഹ് കേൾക്കാൻ കേൾക്കാൻ ഇങ്ങക്ക് കേക്കാ ല്ല്യേ
ആഹ് കേൾക്ക കേൾക്ക പറഞ്ഞോ വേറെന്താ
മറ്റേ ആ ചക്കക്കുരുന്റെ സ്പെഷ്യല് ഒന്ന് പറഞ്ഞാണി
ഏതാ ആ പുഴുങ്ങിയതാ
ആ
അത് ചക്കക്കുരു ഏ നമ്മള് വേവിപ്പിക്ക അതിനായൊരു ആ അ ചൊമന്ന ക ഒന്ന് ചെത്തി മാറ്റാ
ആഹ് ആഹ്
എന്നിട്ട് നമ്മളത് സാധാരണ പുഴുങ്ങ വേവിപ്പിക്ക ബെ ആ കു പിന്നെ സൗണ്ട് ഒന്നു ഇതാക്കണേടാ
എന്താ സെക്കാ അന്റെ പ്രശ്നം ആ ഇഞ്ഞ് താത്ത പറഞ്ഞോളി
ആ അത് തിന് ശേഷം ശരി ഒരു ചെറിയ വേവ്പ്പിക്കാട്ടോ പ്പന്തേന് ശേഷം നമ്മൾ തേങ്ങ ചരണം തന്നെ തേങ്ങ ചരണ്ടിയതുംഉടച്ചതുംരും കൂട്ടി സ്യ
അന്നിട്ട്
ആഹ് എന്നിട്ട് അതിങ്ങനെ കയ്യിൽ നല്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട ആ ആ ആ ആ ഒരു ബോള് പോലെ അധികം വലിപ്പുള്ള ഉണ്ടാക്കണ്ട് ചെറിയ ചെറിയ ഉണ്ട
നനയും കുമിളയില്ലല്ലോ ലഡുവിനൊക്കെ ചെറിയത്
ആഹ ലഡുവിന്റെ എല്ലാം കൊറച്ച് ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവ തിന്നാൻ വേണ്ടീട്ട് തേങ്ങ ആഹ മധുരം പാകത്തിന് ഇടാം നമ്മള് വേ- ക്കുന്ന സമയത്ത് ഒരു കൊറച്ച ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താ മതി
ആ മറ്റേ മധുരം ലെവലാക്കാൻ ആാക്കാൻ വേണ്ടിട്ട്
ആ ഒരു വേവിക്കുമ്പോുള്ള ഒരു ഇതും ഒ കുരുവിന ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടിട്ട് ആ ഒരു ടൈമിൽ അത് നല്ലരു സംഭവമാണ് ചക്കക്കുരു ദൂരം കൊണ്ടല്ലോ പിന്നെ എന്തല്ലാ അതല് അല്ല എന്റെ ഉമ്മ ഉണ്ടാക്കുന്നാ നമ്മള് ഇതെല്ലാം പഴയ പഴയ ആൾക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചായക്കടിയാത അതെ പിന്നെ അറിയില്ല പിന്നെ ചക്കക്കുരുവിന്റെ വറവ് യുണ്ടാക്ക ചെണ്ട
അത പറഞ്ഞാല് പൊരിക്കുക ഒരു ഓക്ക അട്ടെ നിങ്ങളത്തിന് മുറിച്ച് ണ്ട് മുളകും പൊടിയും ഇതൊക്കെ ഇട്ടക്കണ്ട് പൊരിക്കല്ലേ ആ അത് ഞാന ഇപ്പടു മിന്നാ നൊട്ടിയ പൊരിച്ചീന്ന് അപ്പൊ പൊരിച്ചപ്പോ അത് തന്ന
ആഹ പിന്നെ
അപ്പൊ ഈ സമയത്ത് ആ എന്തക്കാരൻ തോന്നുന്നുണ്ട്
തണുത്തത് ആ അത് നല്ല ലാസ്റ്റ് നന്നായിട്ട് അതൊന്ന് ഒണങ്ങി നല്ലണ്ണം കുക്കായി വന്ന് കയിഞ്ഞാ കൊറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂകി കൊടുത്താ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും കടുക് പൊട്ടിച്ചിട്ടല്ലേ ഇടല്
മറ്റേ വളിച്ചെണ്ണേക്ക് ഉപ്പ് ഇടല്ലേ ചെയ്യാ വെള്ളം കലക്കീട്ട്
ആഹ് കടുക് പൊട്ടിക്കാ വെളിച്ചണ്ണേല്
അത് മറ്റേ കൂട്ട് ഇണ്ടാക്കല്ലേ
എല്ലല്ല ഇതില് നമ്മള് കടുക് വറത്തിടും അന്നേരം നല്ല ടേസ്റ്റ്ണ്ട് ലാസ്റ്റ് ലാസ്റ്റ് വേണ്ടാ ഫസ്റ്റ് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കാം എന്നിട്ട് ഈ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് ഈ ഒരു സംഗതി അയിലിടാം. നല്ലണ്ണം ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരാ കൊറച്ച് വളിച്ചെണ്ണ മതി അ ഇങ്ങനെ വെന്ത് വെന്ത് വെന്ത് നല്ല ഇങ്ങനെ മറ്റേ നമ്മളെ പാക്കറ്റ് കൊള്ളിയില്ലേ അതുപോലെ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരും ഉം ആഹ് ആഹ് അതെ അതുപോലെ അങ്ങനെ
അപ്പ ചക്ക കിട്ടി കഴിഞ്ഞാ പലതും ചെയ്യാൻ അറിയാം.
അറിയ
പക്ഷെ കിട്ട് കിട്ട് ചക്ക ഇല്ലാതെള്ളൂ.
ആഹ് ഞമ്മക്ക് ചക്ക ഇല്ലാന്നേ ഉള്ളു നിങ്ങക്ക് പിന്നെ ചക്ക ഉണ്ടായിട്ട് അത് നിർത്തണംന്ന് പറട്ട് നിക്കുന്നല്ലേ
സത്യം ഈ ഈച്ച ശല്യം കാരണമാണ് മറ്റേ ഈ മഴ പെയ്തി
എ വീട്ടില് ഈ വീട്ടില് ഇങ്ങനെ എന്തെങ്കിലും പ്രോഡക്റ്റും കൊണ്ട് വരുന്ന ആൾക്കാരുണ്ടാവുലെ അവരെല് മെയിനായിട്ട് ഉണ്ടാവുന്ന സംഗതി ഈച്ചന പൊയിപ്പിക്കുന്ന ലിക്വിഡ് അവരെന്തായാലും പറയും ഈച്ച ശല്യ അപ്പം.
ഉം ഇതവരാ വന്നിട്ടില്ല്യ.
നമ്മളിവിടെ അങ്ങനെ കാണല്ണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടായി രണ്ട് വർഷത്തോളം അടുപ്പിച്ചിട്ട് അപ്പതിങ്ങനെ അത് സാധാരണ നമ്മള ലെയ്സോളെല്ലാം പോലെ തന്നെ എന്തെങ്കിലല്ലാം ഇത് കെമിക്കല്ള്ള ചേർത്ത് കയിഞ്ഞാല് ഈച്ച പോകും.
ഞങ്ങളൊരു സ്റ്റിക്കർ ഇണ്ട് ഒരു നമ്മളെ ഫോറിന്റെ പേപ്പറിന്റെക്കെ വലുപ്പം ഉണ്ടാവുള്ളോ അത് നമ്മള് ഫുഡ് കേക്കിനോടുത്ത് കൊണ്ട വെച്ചാല് ആ് അയി വന്ന് പറ്റിയിന്ന് പിന്നെ ചെ ഞങ്ങക്ക് പ
ആഹ് ആ് ആഹ് അപ്പൊ അതടുത്ത് എന്തണ്
ഉം
ആ
എന്തോ ഒരു പോലെയാണ്
ആ അത് ഞാൻ നിന്റെടുക്കടോ പറഞ്ഞിട്ടുണ്ട കേട്ടിട്ടുണ്ടായിന് ഇങ്ങനെ ഇണ്ട് എന്നുള്ള സംഗതി
ആ അതിപ്പോ ഈ സമയ ആവുമ്പോ
എല്ലായിടത്തും ഇണ്ടാവും ഈച്ച ഈ മഴേന്റെ സമയല്ലേ മാങ്ങയെല്ലാം കിട്ടോ നിങ്ങളെവിട
ആഹ് ഇവിടെ മാങ്ങസ്ക്കെയാണ് വൈനാച്ച ഉള്ളത് എറെ വീട്ടില് നീല മാങ്ങ ഉണ്ട് അയത് പൊറം എത്ര പോത്താലും പച്ചന്നേക്കാരം പക്ഷെ അയിന്റെ ഉള്ളില് ഭയങ്കര ടേസ്റ്റി ആക്കരാ അത് എല്ലാ വർഷ ഉണ്ടാവൂല ഇത് തോന്നണം
തോന്നണ അല്ലേ അത ശരി ആഹ
പച്ചൊക്കെ നമ്മൾ ഉപ്പൊ കെട്ട് ന്ന പക്ഷെ ഈ മാങ്ങ നമുക്ക് അങ്ങനെ തിന്നാൻ പറ്റൂല ഭയങ്കര ചവർപ്പും പുളിപ്പ് എക്കാരം അപ്പ എല്ലാരെയും നമ്മളിപ്പോ ഈ പുറത്തുന്ന് വരുന്നവരൊക്കെ പറയും നല്ല മാങ്ങല്ലാന്ന് പറ ഞങ്ങളും പറയാ ഇങ്ങള് തിന്നു കഴ്ഞ്ഞാ പറ്റില്ലന്ന് പറയുള്ളള്ളാര് അപ്പൊ എന്തൊക്ക ഇതാണ് അവസ്ഥാ കാണുമ്പോ എല്ലാവർക്കും ഒരു പൂതിയാണ്ല്ല തിന്നാണന്ന് പൊവ്താ എല്ലാർക്കും ഭയങ്കരിഷ്ട്ട പക്ഷെ ആർക്കും പറ്റൂല അതി ചവറുപ്പ് കാരണാണ് ന്നട്ട് ങ്ങൾ ചായ കുടിച്ചോ ചയ കുടിക്കാൻ സമയയിലെ
ആഹ ചായ കുടിക്കൻ ഇങ്ങനെ സമയായി വരുന്ന് കാടി ന്ന് ഒന്നും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ബേക്കറി ബേക്കറി തന്നെയ ആയിരിക്കും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിട്ടൊന്നില്ല ആഹ മൂട് വന്ന് യിഞ്ഞാ ചില സമയത്ത് എന്തെങ്കിലും എല്ലാം ഉണ്ടാക്കും പിന്നെ ചല അ തിക്കിങ്ങനെ ബേക്കറിന്നെ ആയിരിക്കും ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാവും
ആഹ് ഇവിടെയും ബേക്കറി ന്നേക്കാരം ബേക്കറി ഉണ്ടാവും പിന്നെ അവില്
ആ അവിൽ ഇവിടെ ഉണ്ടാവലുണ്ട് ട്ടോ
അത് മറ്റേ തേങ്ങ ശർക്കരയും കൂടി ഉരുക്കിയിട്ട് പാരും നല്ല രസമാണ് ഞാന അത് ആദ്യം ഇണ്ട് ചോും ക ഇഷ്ടണ്ടായി നീല അവള് കണ്ടാ തല തിരി പിന വശ്മി അഴഞ്ഞാല് എന്ത് കീ അങ്ങനെ ആയി വാണി പറയാം
ഞമ്മള് അവിലന്നെ ഇവിടാ, അവല് ശർക്ക് ഇതന്നെ വെല്ലാ ഇട്ടിട്ടന്നെ ചെയ്യാ.
തേങ്ങ എല്ലാത്തിനും തേങ്ങ മെയിനാണ് അവിടെ മാങ്ങ കിട്ടാനിണ്ടാ?
ഇവിടാ മാങ്ങ അത്യാവിശ്യം കിട്ടും, ഇതുപോലെ പറഞ്ഞ പോലെ പഴുത്ത മാങ്ങല്ലെണ്ട്
ചെലത് വേണം വെൽ നല്ല ഉണ്ട മാങ്ങ നീള നീളത്തിലുള്ള മാ ആഹ്
വേങ്ങന പള്ളി മാങ്ങാന്ന് പറഞ്ഞിട്ട് അത് കിട്ടും
പിന്നെ ഈ നോമ്പ് എന്താണ് മാങ്ങ സീസണായാല് മറ്റേ മാങ്ങ പാടത്തെ ആ പറഞ്ഞിട്ട് മാങ്ങ നമ്മള് ചെമ്മീ പൊടിയും ചമ്മന്തി ഒക്കെ ഇട്ടിങ്ങാണ്ട് ഒരു സംഭവിണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ്ന്ന് പറഞ്ഞാ ഭയങ്കരേ ആക്രാന്തം പിടിച്ച് നമ്മള് ആദ്യേ ഉള്ളേ നോക്കി വാങ്ങള്ളൂ കണ്ടെന്നും നോക്കൂന്നും ഒക്കാണ് വരല്ല എടുത്തും ഉം കണ്ണ് വെള്ളം കട്ട് നക്കൂലെ അപ്പൊ അതിന്റെ ടേസ്റ്റ് നമുക്ക് വേണ്ടാന്ന് നമുക്ക് തോന്നൂല
ആ
ഒരു നന്നാഡി സോഡ കുടിച്ചാൽ സംഭവം സെറ്റ്
പിന്നെ വേ
ട്രിപ്പൊക്കെ പോ
ആ ട്രിപ്പെല്ലാം പോകും ട്രിപ്പ് ഇനിപ്പം മഴയല്ലേ
ആ മഴ നമ്മള് മഴ ഇത് പറെയും മഴയാന്ന്‌ പറയും ചൂടത്ത് പറയും ചൂടത്ത് നിന്ന് നമ്മള് പോവാന്ന്‌ പറയും
നെ സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല
ഞങ്ങള് ഇപ്പടു ത്ത് കോഴിക്കോട്ടേക്ക് ഒരു ട്രിപ്പ് പോയി ഇവിടുന്ന് രണ്ട് മൂന്ന് മണിക്കൂർ യാ ത്രയൂണ്ട് എന്റെ ആളായിട്ട് പോയതാണ് ആക്കിനി ഇനി പോണന്ന് പൂതിങ്ങക്ക് വന്നിട്ടില്ല
സ്ഥലം കാണാന സഞ്ചരിക്കാനെ പറ്റൂല ഈ ചളിം മഴെയും കച്ചറൊക്കെ പാടെ കഴിച്ച് പക്ഷെ വേനല് വേനൽ കാലത്ത് നമ്മളെന്താ പറയാ ഒ ഭയങ്കര ചൂട് ഒരു സ്ഥലത്ത് നിക്കാനും പറ്റൂല ആ പത്തുമണിക്കൊന്നും നിക്കാൻ തന്നെ പ
അ അതെ മൂന്ന് മണിക്ക് ശേഷം പുറത്തിറങ്ങണ്ട മെസ്സേജല്ലാണ്ടായിന്നല്ലോ
ഉം പത്ത് പതിനൊന്ന് പതി പതിനൊന്ന് പതിനൊന്ന് റ്റു മൂന്ന്
ഇതുവരെ പോവാൻ പറ്റൂല അതെ
പോവല്ലേ പിന്നെ എന്താ നട്ടു ഉച്ചക്ക്‌ കെ മാള്
നമ്മളെ ഈ അടുത്ത് കെണറ് കുഴിക്കുന്ന ആൾക്കാ ഒരാള് മരി വച്ചിട്ടുണ്ടായി സൂര്യാഘാതമേറ്റിട്ടു ഉം കിണറു കുത്തുമ്പോ വെയില് തട്ടിയിട്ട്
ജോലിയും വേണം സമയി ക്കാനെ ഈ ചൂടത്തൊക്കെ ഞമ്മക്കൊന്നും വരയിരി നിൽക്കാൻ വയ്യാ ചൂടാണേ പറഞ്ഞിട്ട് അപ്പൊ ഈ ആണുങ്ങളൊക്ക ഒരു സമ്മേക്കണം ഉം പകലൊക്കെ ജോലിക്ക് പോവാനും ഒക്കെ ചെയ്യാൻ തൻ്റേടം ആണുങ്ങ ബെണ്ടോ
പാവം മഴയത്തായാലും അവര് പോയി പണിയെടുക്കണ്ടേ
അപ്പൊ അതെ നമ്മള്
പഴയ ആ പ്രത്യേകിച്ച് ഇത് ഈ ഇടിമിന്നലെലാം ഇണ്ടാകുന്ന സമയത്തായിരിക്കും പുറത്തുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ഭയങ്കരം ടെൻഷനാവാ
ആ ഇപ്പണ്ട് ഇന്നുണ്ട് ഇടി പത്ത് മണിക്ക്
അതല്ലേ ആ
അത്രമൊളി മാണ്ടേ
അഹാ ഹാ ഹാ അയ്യോ പിന്ന
പത്ത് മണിക്കൊക്കെ ഇടിപെറ്റണം മിന്നലില്ല മിന്നൽ അത് രാത്രി ഉണ്ടാവും
ഉം ഉം എന്നാ പിന്നെ എന്താ ശരി എന്നാല്
സമയം ആയോ ഓട്ടോമറ്റിക്കാവൂല്ലേ
ഓക്കെ ഓക്കെ
ആ ഓക്കെ എന്നാ ശരി